ഒഹ് ഹലോ കേക്കാമോ? ഹലോ റേഞ്ച് കൊറവുണ്ടോ? റയ്ഞ്ചിന്റെ പ്രശ്നമുണ്ട് ഹലോ ആ ഇപ്പൊ കേക്കാം. ഇത്ര നേരം കേൾക്കാൻ പറ്റണ്ടായില്ല റെയ്ഞ്ച് എന്റെ പ്രശ്നുണ്ട്
ഹലോ
ഹലോ കേൾ -
ആ ഇപ്പൊ കേക്കാം
ആ റേഞ്ചിന്റെ പ്രശ്നുണ്ടല്ലോ അവിടെ-
എന്താലൂ കുഴപ്പല്ലായിുന്നോട്ടോ ഇപ്പഴുകൂടെ അനിത്തി വിളിച്ച് വെച്ചോളൂ
ആണോ ഇവിടെ വൈഫൈ ഉള്ളതു കൊണ്ട് വൈഫൈ ആണ് കോള് കണക്ട് യ്യുന്നത് ആ അപ്പൊ അവിടെ എന്തെങ്കിലും വിഷയംണ്ടാവും ആ എന്തുണ്ട് വിശേഷം സുഖല്ലേ നല്ല വിശേഷം ഭയങ്കര മഴയൊക്കെയാന്ന് അവിടെ മഴ ചായൊക്കെ കുടിച്ചു ഇപ്പൊ ഫുഡ് ചോറിനാൻ സമയായി ആ അതെ ആ അവിടെ മഴയുണ്ടോ?
ആ, ഇപ്പ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്
ആ
ഇത്തിരി കുറഞ്ഞു എന്നാലും മൂടി കെട്ടിയാ നിക്കണേ മൊത്തം മൂടി കെട്ടി നിക്കണാ
ഈ മഴയത്തൊന്ന് പൊറത്തിറങ്ങാ ൻ പറ്റണില്ലല്ലേ
അതെ അതെ
നമ്മുടെ മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ മഴ നല്ല മഴയാണെങ്കിൽ കുട്ടികൾക്ക് ലീവൊക്കെ ആയിരിക്കുല്ലോ
ഇന്ന് ഞാൻ വിചാരിച്ചു മിക്കവാറും നാളെ ലീവ് അയിരിക്കൂന്ന്
ആ ഞാനും അങ്ങനെ വിചാരിച്ചു രാവിലെ ഇത്ര ഭയങ്കര മഴയരുന്നില്ലേ രാവിലെ
അതെ അതെ ആഹ നല്ല മഴയായിരുന്നു അപ്പൊ ഞാൻ പറയായും ചെയ്തുന്നിട്ട പെട്ടന്ന് അമ്മടുത്തൊക്കെ പറഞ്ഞു മിക്കവാറും നാളെ അവധിയ ആയിരിക്കും അ കഴിയും
ആ അവിടെ പൂച്ചേനൊക്കെ വളർത്തുന്നുണ്ടോ?
ഉ അത് ചിറ്റേടെ തൊട്ടപ്പുറത്ത് പോയിട്ട് ഒരു എ എത്ര പൂച്ചയാ എട്ടെണ്ണംഎങ്ങാണ്ട ഉണ്ട്
മൃഗങ്ങള് വളർത്ത ഇത് പെറ്റ്‌സിനെ വളർത്താൻ ഇഷ്ടമാണോ
ഇഷ്ടമാണ് പക്ഷേ പൂച്ച കുറച്ച് ബുദ്ധിമുട്ടാ രോമം കൂടുതലായിക്കല്ലേ
അതെ അതെ ആ അതിന്റെ രോമം അത്ര സേഫ് അല്ലെന്ന്പറയണ കേൾക്കാം രോമം ഇത് വെച്ച് കഴിഞ്ഞാൽ ശ്വാസംമുട്ട ഇത് ശ്വാസക് ശ്വാസതടസ്സം ശ്വാസം മുട്ട് ഓക്കേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. ഞങ്ങളുടെ ഏഹ് വീടിന്റെ അടുത്ത് ത് എവിടെയോ അവിടെ വീ വീടിന്റെടൂത്തേ ഏഹ് ഒരു ആള് മരി ച്ചതിന്റെ കാരണം ഇങ്ങനെ ശ ഇതിന്റെ ശ്വാസകോശത്തിന്റെ അവിടെ ഇങ്ങനെ പൂച്ച ഇത് ഇത് കിട്ടിയെന്നാ പറയുന്നെഓ
പൂച്ചയുടെ രോമം ഓഹ് ഞാൻ പരമാവധി കേട്ടില്ലാട്ട ഇങ്ങട് കാരണം ഇങ്ങനെ പറയ കേട്ടിട്ടുണ്ട് പിന്നെ ഡോ ക്ടറും പറഞ്ഞിട്ടുണ്ട് പരമാവധി പെറ്റ്സിന വളർത്തണ്ടാണ്
ഉം ഹ് കുട്ടി ഈ പൂച്ചകൾക്കാണ് അത്രേ പ്രശ്നംള്ളൂ പട്ടി പ ട്ടികൾക്കിങ്ങനെ ഹ അത്ര വലിയ പ്രശ്നവും ഇല്ല രോമോ പ്രശ്നമാണ് പക്ഷെ പക്ഷെ പൂച്ചകളുടേരോമം ഭയങ്കര വളരെ കനം കുറഞ്ഞത് നമു ക്ക്ങ്ങനെ ഇതാക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ശ്വസിക്കുമ്പോ തന്നെ മൂ മൂക്കിലേക്ക് പോകുന്ന ടൈപ്പ് രോമങ്ങളാണ് പക്ഷെ പട്ടിയുടെ രോമം അങ്ങനെയല്ല പിന്നെ പട്ടികള് കുറച്ചും കൂടെ സേഫ് ആണ്
ഭക്ഷണത്തില് കേറുമെന്ന് പറയണെ
ആഹ് പക്ഷെ വളർത്ത് മൃഗങ്ങൾക്ക് അ
പർഞ്ഞൊ
വളർത്തുമൃഗങ്ങൾക്ക് ഈ പട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഏ അതിനും ഇങ്ങനെ രോമക്കൊഴിയാണ്ടിരിക്കാനൊക്കെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇണ്ട്.
ആ
പൂ ച്ചൾടെ ഭയങ്കരാണ് ഓ നല്ല രീതിൽ തന്നെ രോമം കൊഴിയും ഇവിടെൊക്കെ കിടക്കണ കാണാം
അതെ അതെ
എന്റെ മോനെ ഈ ശ്വാസം മുട്ടള്ളത് കാരണം പരമാവധി ഇങ്ങനെ പൂച്ച, പട്ടി അങ്ങനെ ഒന്നും അധിയാ അടുപ്പിക്കരുതന്ന് പറഞ്ഞേക്കണേ
ആഹ അതെന്തായാലും നല്ലതാ അപ്പൊ നമ്മുടെ വീട്ടിലേക്കും വരും അല്ലേ?
സ്വാഭാവികമായിട്ട് ഈ വഴീൽ കൂടെ കയറും വീട്ട് വീട്ടിലേക്ക് വാതിൽ തുറന്നിട്ടാ അപ്പൊ കേയറും അകത്തേക്ക്
ഉ ഞങ്ങളടെ വീട്ടില് പട്ടിയുണ്ട് ഞങ്ങൾ വീടിന്റെ അകത്തേക്ക് ഇട്ട് വളർത്താറില്ല അവൻ മറ്റ ക്രോപ ഇങ്ങനെ രോമങ്ങള്ൾ ഉള്ള ബ്രീഡാണ് ഭയങ്കര രോമങ്ങളള്ള പുറത്ത വളര എ ആളാണ് ആളു എനക്ക് കിട്ടീന്നള്ളൂ അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയായിട്ട് അവന്റെ രോമം ഇങ്ങനെ ഭയങ്കര കൊഴിയും അതുകൊണ്ട് നമ്മള് വീട്ടിലേക്ക് വളർത്തണം കൊച്ചുങ്ങള ഉള്ളണ്ട് വീട്ട വീട്ടിലേക്ക് കയറ്റാറില്ല ആൾക്ക് ഭയങ്കര സ്നേഹമാണ്
ആ ഇപ്പൊ കുഞ്ഞല്ലേ കുട്ടികള് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്- കിട്ടും അത്
ആഹ പിന്നെ കോഴികളൊക്കെ വളർത്താറ് ഇവിടെ കോഴികളൊക്കെ ഇണ്ട അവിടെ
ഇവിടില്ല ഒന്നുല്ല ഹലോ ഹലോ ഹലോ
ഹലോ
ആ പിന്നേ കുറച്ച് റേഞ്ച് പോയി മഴ ഉള്ളത് കൊണ്ടന്നുതോന്നണു
ആഹ അതെ അതെ അതെ
കൊറച്ച റേഞ്ച് ഇഷ്യൂ
ഇഷ്യൂ ഒണ്ട് ആഹ് ആ ശരി ആയിക്കോളും ഇപ്പ ഒറങ്ങണം
മോന് ഒറങ്ങുവാണോ
ആഹ് കുട്ടീന ഞാൻ ഒറക്കി കുട്ടീന ഒറക്കാണ്ട് ഒരു പരിപാ ടീം നടക്കില്ല
കൊറച്ച് സമാധാനം ആരാ ആഗ്രഹിക്കാത്തെ
പിന്നെ കോഴികളൊക്ക അവിടെ വളർത്തുന്നുടോ
ഇവ്ട അധികം സ്ഥലോ ഇല്ല കൊറച്ചേ ഒള്ളൂ. പിന്ന റോഡ് സൈഡ് ആണ്
ഉം
പിന്നെ എന്ത് വളത്തീട്ടും കാര്യ ഇല്ല എന്റെ രണ്ടു പിള്ളേര് തല്ലിക്കൊന്ന് കയ്യിതരും വേണെങ്കി
അമ്മയാണ് വളർത്തുന്നത് ആ അ ഞാനിതിന് ഇങ്ങനെ ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ അതുങ്ങൾട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. കുട്ടികള് ശ്രദ്ധിക്കാൻതന്ന നമുക്ക് സമയം തെകയണില്ല
അതെ
ഇത്‌ നെ നോക്കാൻ പറ്റില്ല. പട്ടീന നമുക്ക് നോക്കാം അവ അവന് ആവശ്യൊള്ള ഫുഡ് ക്കെ കൊടുക്കാം ആഹ് അങ്ങനെ ഇപ്പൊ വളർത്ത് പിന്നെ ലവ് ബേഡ്സ് ഇണ്ടാരുന്നു. ഇപ്പ ഇല്ലാട്ടോ ഇപ്പ ഞങ്ങള് കൊടുത്തു. ഈ പറഞ്ഞോണം ഈ ഓ ലവ് ബേഡ്സ് ഇങ്ങന നമു ക്ക്ങ്ങനെ കുട്ടികള്ൺ ഇതായിട്ട് ചത് ഇങ്ങനെ മരി ചത്തോകുമ്പോ നമുക്ക് വെഷമം വര്ന്ന് അപ്പ അത് അതുകൊണ്ട് കുഞ്ഞു കുട്ട് കുട്ടികള്ണ്ടാവും ഇതുങ്ങക്ക് കുട്ടികള്ണ്ടായിട്ട് അത്ങ്ങക്ക് അത്ങ്ങളാണ് അതുങ്ങള് തന്നെ കൊല്ലും ആ അമ്മ അമ്മ തന്ന അതുങ്ങളെ കൊ അ അങ്ങനെ ഇണ്ട് അമ്മ തന്ന കൊല്ലും ചവിട്ടി ചവിട്ടിയൊക്കെ അവര് ര്ആ കൂടിന്റെ ഉള്ളിൽ ചവിട്ടിയൊക്കെ നി ക്ക്മ്പ അങ്ങനെ കൊല്ല് കൊല്ലണ ഇത് അങ്ങനെ ചത്ത അങ്ങനെ കാണുമ്പോ നമുക്ക് ഭയങ്കര വെഷമാവ് ന്ന്. അതുകൊണ്ട് പിന്നെ ഞങ്ങളതിന കൊടുത്തു
എനിക്ക് ഇത് പറഞ്ഞ പോലെ ആഹ് മരിക്കണ കാണുമ്പ ഭയങ്കര ബുദ്ധിമുട്ടാ ഇവിടെന്ന് വെച്ചാ പൂച്ച ച്ച ഉള്ളതിനെ തന്നെ ഇവിടെ രണ്ടു പേരും പൊറകെ നടന്ന് വാല്മ്മേ പിടിക്ക
ആഹ് ആഹ് ആഹ് ആഹ് അവർക്കതൊരു കളിക്കണ സാധനല്ലേ
ആഹ് മന്തി മാന്ത്‌ മാന്തൊക്കെ കിട്ടും എന്നിട്ട് ഇപ്പൊ രണ്ട് പ്രാവശ്യം ഞങ്ങള് കൊണ്ട്പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്ന് അപ്പ ഇവ് പൊക്ക്ൾന്റെല്ല ഇല്ല പൂച്ച മാന്തിയാലും നമ്മള് ഞ്ചെക്ഷനെടുക്കണം
ആണല്ലേ
കൃത്യമായി വീട്ടില് നോക്കണ പൂച്ചേണേ നമുക്ക് കൊഴപ്പൊല്ല ഇവര് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക- കുഴപ്പമില്ല ജസ്റ്റ് കൊറെ പൂച്ച വരും ഒര് എട്ട് പത്ത് പൂച്ചയുണ്ട് അപ്പൊ അവർക്കൊക്കെ ഭക്ഷണം അവര് കൊടുക്കുംന്നല്ലാതെ വേറെ കാ കൃത്യമായി ഇഞ്ചക്ഷൻ എടുത്ത് നോക്കണ പൂ ചെല അതെ അപ്പ നമുക്കും ബുദ്ധിമുട്ടാണല്ലോ
അതെ അതെ അതെ
ന്യൂയർന് വരെ ആഹ് ഉം അന്ന് നാല് സെറ്റ് ഇഞ്ചക്ഷൻ വരും
ആ ഈ വളർത്തുമൃഗങ്ങളതാണ് സൂക്ഷിക്കേണ്ടത് നമ്മള് പ്രോപ്പറായി- ട്ട് വാക്സിനൊക്കെട്ത്ത് അ അവർക്ക് സർട്ടിഫിക്കറ്റ് വരെണ്ട് പ്പൊ ഒരു ഉപ്പ നായെ വളർ ത്തണങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു പൂച്ചേന വളർത്തണെങ്കിലോ നമ്മട കൂടെ വളർ നമ്മടെ പൂച്ച അല്ല മറ്റേ ബ്രീഡഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ എടുക്കാണെങ്കിൽ ഈ പർഞ്ഞോണം നല്ല കാശുആവും നമ്- ഇതിന് ലൈസൻസെടുക്കാം അങ്ങനെതെ പല കാര്യങ്ങളും ഓന്ക്ക്ട്ക്കാം ഞങ്ങളിപ്പോ ഓ ആയ് പ്പോ അതെ അതെ ഇപ്പൊ ഞങ്ങള് ഒരു പട്ടീനേം കൂടെ കൊണ്ടരാൻ നോക്കുന്നുണ്ട് അത് മറ്റേരാജപാളയംന്ന് പറയും ആ പട്ടി ആ ഒരു സ്ഥലത്തുള്ള പട്ടിയാണ് ഭയങ്കര ഉം എന്താ അവർക്ക്- ഭയങ്കര ശൗര്യം കൂടുതലുള്ള പട്ടിയാണ് അപ്പൊ എന്റെ ഒരു കസിന്റെ വീട്ടില് ഇത് ഇതിന്റെ ബ്രീഡ്ണ്ട് ഇത് കുഞ്ഞുങ്ങളായിട്ട്ണ്ട് അപ്പൊ അവിടെന്ന് കൊണ്ടുവരാൻ വേണ്ടി- നോക്കുവാണ് അപ്പൊ അത് വന്ന് കഴിഞ്ഞ ആഹ് എന്റെ കസിന്റെ വീട് തമിഴ്നാടാണേ അപ്പവിടെന്നാണ് കൊണ്ടുവരുന്നത് അപ്പ ഞങ്ങൾതിന് വേണ്ടി ലൈസ ഈ അവർക്കവിടെന്ന് ഇൻചെക്ഷനെടുത്താലാണ് ആ പട്ടിക്കവിടെ തന്നെ ഇൻചക്ഷനെടുത്താലാണ് അവർക്ക് അവരെ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ ട്രെയിനി അല്ലെങ്കി നമ്മള് കാറും കൊണ്ട് പോയി വിളി വച്ചിട്ട് വരണം പക്ഷെ അത് നമുക്കിപ്പോ നട ക്കണ കേസ്സല്ല അത് പാടാ അപ്പ അവർ ക്ക് അപ്പ നാപ്പത്തഞ്ച്ദിവസം കഴിഞ്ഞ അതിന് ആ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ അയിന് ഇഞ്ചെക്ഷൻ കൊട്ത്ത് ട്ട് അവർക്ക് അവിട്ന്ന് വേണങ്കി പാഴ് സല് ചെയ്ത് അയക്കാൻ പറ്റും ട്രെയിനില്. ആ നമ്മളപ്പതക്കെ അന്വേഷിച്ച് കൊണ്ടിരിക്കാണ്. ആ ചെലവില്ലില്ല അതിനുണ്ട് ചെലവ് ണ്ട് അതിന് നമ്മൾ അത് അങ്ങനെ ആ എടുക്കുന്നു. ആ സമയം കളയണ്ട. അത് കറക്റ്റാ പക്ഷെ ചെലവ് കൂടുതല് അവരെ ഇങ്ങനെ അയ്ക്ക്ണേല പാഴ്സലെയ്ത് അയ്ക്ക്ണേല. കൊറിയറ്യ്തയക്ക്ണേല് അത് കൂട്ടില് നല്ല കൂട്ടില് ആ അതക്കെ നോക്കണം ഒരു രാത്രി കൊണ്ട് വന്ന് എത്താൻപറ്റും പക്ഷെ എല്ലാം നോക്കിട്ട് വേണം നമുക്കതിനെ കൊണ്ടുവരാനായിട്ട് അപ്പ അങ്ങനെ അങ്ങനെയാണന്നാ ഞാൻ ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കാം